ക്കുന്നുണ്ട്.
കേക്കിന്നിണ്ട്. എന്താ. ഓ നല്ലത് അവിടെ? മഴ ഭയങ്കര കുറവാണ്. എന്ന എന്നാലും ഉണ്ട്ട്ടോ. നല്ലോംണ്ട് ഇന്ന് ഭയങ്കര
ആഹ ഇപ്രാവശ്യം പിന്നെ പൊതുവേ മഴ കൊറവാ. ണ്ട്ല്ലേ? ഭയങ്കര വെയില് കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ മെയ്യിലൊക്കെ എന്തോരം മഴേനി നമ്മളവിടൊക്കെ.
ചാണെ
ആ സത്യം പണ്ടൊക്കെ ജൂണ് ജൂണിലാണ്ട് തുറന്നാ നമ്മളാ കോടി പിടി ച്ച് ആത് മാ ആ അതെ എന്തൊരിതായിന് നമ്മക്ക് അന്നൊക്കെ ഭയങ്കര ഗടേഷ് ഫിനാൻഷ്യലി ഭയങ്കര ലോ ലെവലയ്കാരം ന്നട്ട് നമ്മള് സ് കോളർഷിപ്പൊക്കെ ക് കിട്ട് പൈസനോണ്ടന്നെ നമ്മള് ബുക്ക് കാര്യങ്ങളൊക്കെ വാങ്ങീട്ട് അങ്ങനെ.
ടീച്ചർമാരൊക്കെ തരേണ്ടേയ് ഭയ്ങ്കരെ ക്കെ
അതാണ് ആഹ് കാലത്തൊക്കെ പൊതുവേ അങ്ങനേൻ ഞല്ലോ
ന്നാരു ടൈമും നല്ല രസയ്ക്കാരം പഷെ സ് കൂക് പോയാ ഭയങ്കര ചട്പ്
അ ആഹ് അതെ ആഹ് ആ ടൈമിലൊക്ക്യാണ് മറ്റ് റ്റേ നമ്മളൊക്കെ കാട്ട്ണ കുട്ട്യേളൊക് ക്കൊണ്ടാവല്ലോ നുള്ളാ പിച് ച്ചാ നമ്മള് ചെലേപ്പം ക്ലാസ്ത്തെ പാവേര്ക്കും കുമ്പിണ്ടാതെ നിക്ക്‌ണെ കുട്ട്യേള്. ആഹ് ആ ടൈമില് ഉംഹ്
നന്ന് ഭയങ്കര പഠിക്കണതിലൊക്കെ ഭയങ്കര ലോയേനി എനിക്ക് തീരേ കഴിവില്ല പഠിക്കാന് പിന്നെ ഇപ്പളാ കൊറച്ചും കൂടി ഒരു
ഉം അതാണ് നമുക്ക് പഠിക്കുന്ന ഫ്രണ്ട്സിനെ കിട്ടിയാലന്നെ നമ്മടെ ഏഹ് ബുദ്ധി കാര്യങ്ങളൊക്കൊന്നൂ ടീം വളർച്ച വെക്കും. ഇപ്പ ഞാനും അങ്ങനേനി എനിക്ക് ഒന്ന് തൊട്ട് നാല് വരെ തിരേ പഠിക്കൂല്ലേനി ഇംഗ്ലീഷിലെ ആൽഫബ റ്റ് കാര്യങ്ങളൊന്നും അറിയില്ലേലു പക്ഷെ ഇന്റപ്പച്ചി നല്ലോണ്ണം ഇരുന്ന് പഠിപ്പിക്ക ഉം പിന്നെ അഞ്ചാം ക്ലാസ്സിലക്കായപ്പോ നല്ല ഫ്രണ്ട്സിനെ ട്ടി നല്ല കൂട്ടുകെട്ട് കിട്ടിയാലല്ലെ നമ്മളുടെ ഇതൊക്കെ എല്ലാത്തിനും ആക്റ്റീവ് ആയി അങ്ങനെ വരും അതാണ് ഉം അതിന്റ ശേഷം പിന്നെ ഞാൻ ഒന്നൂടി എല്ലാ കാര്യങ്ങളിൽ അങ്ങനെ ടീവായി. ഡാൻസ് ആയാലും
ആക്റ്റീവായിരുന്നോ
ആ ഇപ്പം പിന്നെ എല്ലാരും പൊതുവെ ആ സോഷ്യൽ മീഡിയ ക്കണ്ടായീനോണ്ടെന്നേ ന്നെ എല്ലാർക്കും അറിയാം എങ്ങനെണ് കാര്യങ്ങള് ഇതൊക്ക ഉള്ളതൊക്കെ അതുകൊണ്ട് എല്ലാരും ആക്റ്റീവ് ആവും ഇപ്പൊ
ആ പിന്നെ എന്താ പറയാ ഞാനും ഇതേപോലെ ഡിഗ്രി ഒക്കെ കൊറച്ചും കൂടിയൊന്നു ആക്ടീവ്വാ എല്ലാത്തിലും ഇൻക്ലൂഡ് കാരണം ഞാ എന്തുണ്ടായാല ക്റ്റീവായിട്ടു പോകും ഷെ ന്റെ കൂടെ നാലാം ക്ലാസ്സിൽ പഠിച്ച കുട്ട്യാളൊക്കെ എപ്പഴും ഭയങ്കര ലോ ആയിട്ടാണ് നട ക്കണത്. അന്നോര് ഭയങ്കര ഇതായന്
നല്ല കൂട്ടുകെട്ട് കിട്ടിണ്ടാവും. അപ്പൊ നമ്മൾ ആക്റ്റീവ് ആവോയ് പണ്ട് ആ കൂട്ടുകെട്ട് നല്ല കിട്ടില്ലേല്ലേ ആ അതാണ് പിന്നെ ഞങ്ങടെ ഇവിടെക്കെ ഈ പതിനെട്ട് വയസ്സായാലന്നെ മാരേജ് ചെയ്യ അങ്ങനത്തെരു പ്രോസസില് അങ്ങനെ ഉം ആ അതെ അപ്പം
ഒള്ളൂ ഇവിടെ ഇങ്ങനെനിക്കണത് എപ്പളും കല്യാണം കഴിക്കാതെ അവിടെ കല്യാണം കഴി
ഇല്ലല്ല ഞങ്ങളും ഇവിടെ ഞാനും ഇതേപോലെ കർണാടകയിലൊക്കെ പോയിട്ട് കുറ ചൊന്നെ അങ്ങനെ കല്യാണൊക്കെ നീട്ട ട്ടി ഇവിടെ വീട്ടില അങ്ങനെ പോയത് അവർക്ക് ഭയങ്കര പ്രശ്ന കല്യാണം കാര്യങ്ങളൊ ക്കെ കഴിക്കാതെ നിക്കിനി നമ്മള് പിന്നെ പോരാടണം. വീട്ടില് വല്യ കൊഴപ്പില്ല അങ്ങനെ ആഹ് റെസ്ട്രി ക്ട് ചെയ്യണ പാരന്റ്സ്
പേരൻസ് ഒന്നല്ല. അവിടൊക്കെ എങ്ങനെ കർണാടക ഇൻക്കും അതേപോലെക്കെ ഈ എന്ത പറയാ സെൻട്രൽ യൂണിവേഴ്റ്റിൽ പഠിക്കണം എന്നൊക്കെ ണ്ട്.
ആഹ് കർണാടക അതേ പോലെ ഒരു സെൻ്രൽ യൂണിവഴ്സിറ്റിയാ ഞാൻ സി യു ടി എഴുതീട്ട് അങ്ങനെ പോയതെനി. അവിടെ അടിപൊളിയാണ് കാരണം ആഹ് നമ്മള് കൾച്ചേസ് പുതിയ പുതിയ കൾച്ചേസ് ആൾക്കാരൊക്കെ കാണല്ലെ നമ്മഴ്. അപ്പം തന്നെ നമ്മുടെ മൈൻ സെറ്റ് തോട്ട്സ് കാര്യങ്ങളൊക്കെ മാറും. ഇത് നമ്മൾ ഈ നാട്ടിലന്നെ നിന്ന് നിന്ന് അങ്ങനെ ഇതാക്കീട്ട് നമ്മടെ ഈ
ഞാൻ ഇവടുന്ന് തീരേ വിട്ട് ന്ന്ട്ട് ശീലല്ല ഇൻക്ക് അതോണ്ട് ഇപ്പോ കോഴി കൂട് പോയി വരേണ്ട്. അതോണ്ട്
ആഹ് ആഹ് അതന്നെ നമ്മൾ കൂടുതൽ ആൾക്കാരെ പരിചയപെ നമ്മടെ കംഫേർട്ട്സ് സോണ്ന്ന് നമ്മളെന്തായാലും എറങ്ങണം.
പെട്ടതാ അല്ലെനി ഇൻക്ക് ഞാൻ ഇങ്ങനെ സംസാരിക്കലൊന്നുല്ല്യാ.
ആഹ് അതെല്ലേ ആഹ് അതാണെ നമ്മൾ ഈ ആൾക്കാരെ കണ്ടു തൊടങ്ങുമ്പഴും ഈ സമൂഹം കാര്യങ്ങളൊക്കെ മനസ്സിലകുമ്പോഴേ നമുകി
ഇസ്റ്റഗ്രമ്ന്ന് എന്നൊക്കെ ഓരോ കുട്ടിൾ ത് കണ്ടിട്ട ഇന്റെ ഒരു ആക്ഷ തെക്ക ഞാന് ഇൻഫ്ലുമെൻസ് ഓരത് കണ്ട്
ഉം നമ്മള് പുറത്ത്ക്ക് ഇറങ്ങിയനെ ഇഷ് ശീലിക്കണം അപ്പൊ ഞാനൊക്കെ അവിടെ പോയിട്ട് കർണാടകയിൽ പോയിട്ട് എത്ര സ്ഥലം ഞാൻ യാത്ര ചെയ്തോ? ഞങ്ങള് ഗേൾസ് ഒള്ളി ട്രിപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ പോകും പണ്ടൊക്കെ നമ്മൾ ഈ ഗേൾസ് ഒള്ളി ഒക്കെ പോവാ ആ അതെ ഇൻറ്റി പെന്റ അങ്ങനത്തെ ഒരു സംഭവമാണ് നമു നമ്മളിപ്പം എന്താ ഉ ഉത്തരാഖണ്ഡ് പഞ്ചാബ് അങ്ങനെ അ അത്യാവശ്യം നോർത് സ്ഥലങ്ങളൊക്കെ നമ്മള് കവർ ചെയ്ത് എങ്ങനെ
യാടെ വട്ട പ്രീട ക തന്നെ വീടാണോ
ഓ അ അത്യാവശ്യം അത്യാവശ്യം ഫ്രീഡം ഒക്കെ തരുന്ന അങ്ങനത്തെ ബാലൻസ് തന്നെണ അങ്ങനതെ ഞാൻ പറഞ്ഞല്ലോ അങ്ങ.. റെസ്ട്രിക്ഷൻസ് വേഗം മാരേജ് ചെയ്യണം അങ്ങനത്തെ.. സംഭവം ഒന്നുമില്ല ഇവിടുത്തെ നാട്ടാർ.. കുടുംബക്കാർക്കൊക്കെയാണ് പ്രശ്നം അപ്പൊ നമ്മള് പിന്നെ പറഞ്ഞു കൊടുക്കുമ്പോൽ.. മനസ്സിലാവും ഇത്ര പെട്ടെന്ന് കല്യാ..
ആ അതെ എനിക്കിവിടെ ഇമ്മ സപ്പോട്ടാ ഇപ്പച്ചാലും പറഞ്ഞതൊക്കെ മനസ്..
ആ അതന്നെ പിന്നെ നമ്മളിപ്പോ ഓരോരോ ന്യൂസ്.. ഉം കാര്യങ്ങളും കേൾക്.. ല്ലേ വേഗം ഇങ്ങനെ കല്യാണം കഴിച്ച് വിട്ടിട്ട് അങ്ങനത്തെ.. സംഭവങ്ങളൊക്ക്
ഇപ്പൊ പെൺ മക്കൾക്കൊന്നും ഇൻറസ്റ്റ്.. റ്റൂല..
ആ അതാണ് ഇപ്പ.. ഇപ്പൊ അങ്ങനത്തെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒല്.. ഒല്ക്കൊക്കെ പഠിക്ക്.. ക്കണം എന്നുള്ളത് തന്നെ അതന്നെ നല്ലത്. പഠിക്കണം നമ്മളൊക്കെ ഉം പഠിച്ചിട്ട് അതെ ഫിനാൻഷ്യൽ ഫ്രീഡം.. അത്യാവശ്യമാണ് അതില്ലാതെ നിന്നട്ട് ഒരു കാര്യവും
കാലത്ത് കുറെ ജോബ്സ് ഉണ്ട് ഓപ്പർ.. ച്യൂനിറ്റീസ് ഉണ്ട് ആൾക്കാരു എന്താലും കിട്ടും ഒരു ജോബ്.
ഉം യാത്രൊക്കെ ചെയ്യാ ഇഷ്ടാണോ
പ്പ യാത്..
എങ്ങനെ ഡിഗ്രി എന്നൊക്കെ ഡിഗ്രീ എന്നൊക്കെ എങ്ങനെ വ്വ് കാര്യങ്ങളക്ക്..
സെക്കൻ് ഇയറിന് തേർഡ് ഇയറിന് ആ ഇതേപോലെയാ മറ്റേ നിങ്ങള് പറഞ്ഞ പോലെ മറ്റേ രാജസ്
ആ പഞ്ചാബ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അല്ലെ ഡൽഹി, താജ്മഹല് ആ അങ്ങനെ അതൊക്കെ കാണുമ്പം തന്നെ നമുക്ക് ക്ക് ഒരു സന്തോഷമാണ് കാരണം നമ്മൾ ഈ ഫോണിലും പുസ് പുസ്തകത്തില് മാ ത്രം കണ്ട് നിൽക്കുന്ന കാര്യം നമ്മൾ പിന്നെ നേരിട്ട് കാണല്ലേ
ചഷ്ടപ്പെടുന്ന രാജസ്ഥാണ് കാരണം ആ പോയി കാണും ഒ
ഓ രാജസ്ഥാന ന്നാ നല്ല രസനു ഞാനും അന്ന് നല്ല ഔ ഫിറ്റ് നമുക്ക് അവിടക്കൊക്കെ പോകുമ്പോ എ എട എന്തിട നമ്മള് ഗേൾസ് ആവുമ്പോളെ ന്ത ഇടന്നുള്ള കൺഫ്യൂഷൻല്ലേനി ആ അതെന്തേനി ഇട്ടീനേ മിടിം കുപ്പായേ നോ സാധാരണ രാജസ്ഥാനിൽ പോകുമ്പോ എല്ലാവാരും മിടി കുപ്പായും അങ്ങൻത്തെരു വൈബ ഉണ്ടാവാ
ഓരോ സ്ഥലത്തക്കും ഓരോ ദേനും കാരണം ഒര് സൽത്ത്ക്ക് ഇപ്പോ ടോപ്പും വായിറ്റ് പാന്റ് ഓര് സൽത്
ആഹ് അതെ ഉം രാജസ്ഥ താന് എവിട്ക്കാ പോയെ ഞങ്ങള് ജയ്പൂര് ഹവാമഹലൊക്കെ ഉണ്ട് അവിട്ക്കെക്കെ ആയിട്ട പോയത് ആ അതെ ഗോൾഡേ ആ മൃച്ചർ ഗോൾഡൻ ആ ഗോൾഡൻ ടെമ്പിൾ ഓഹ് എന്ത് രസേനവിടെ അവിടെതേപോലെ നല്ല ഫുഡ് കാര്യങ്ങളും ഒക്കെ കിട്ടും നമുക്ക് ഫ്രീ ആ ആയിട്ടന്നെ
ഫ്രീ ആയിട്ട് ഞങ്ങൾ അൻപർപ്യ കൊടുത്തു ഒരു ആ യസ അങ്ങനെത്തെന്തോര്
ആണോ നമ്മൾ ഗോൾഡൻ ടെമ്പിളിന്റെ ഉള്ളില് ഓര് നമ്മക്ക് സർവ് ചെയ്യുന്നുണ്ട് ഫുഡ് ഫ്രീ ഫുഡയിട്ട് ആയിട്ട് കാണാൻ വരുന്ന ടൂറിസ്റ്റ് ആൾക്കുക്കെ ആയിട്ട് ഉ അ നല്ലരു അറ്റ്മോസ്ഫിയർ അതായത് നമുക്ക് ഭയങ്കര ആ ഭയങ്കര സമാധാനത്തോട് കൂടിയിരിക്കാൻ പറ്റ ഞങ്ങള ആ ഒരു രാത്രി ടൈമിലേനി അങ്ങോട്ട് പോയിഞ്ഞത് അതെ ആഹ എന്താണ് നല്ല രസമാണ് അതൊക്കെ
രാത്രി ഇതേപോലെ ഒരു ഫയർൊക്കെ ഉണ്ടാവും ഓരുടെ ഡാൻസ് ഇതൊക്കെല്ലേ
ആഹ് ക്യാമ്പ് ഫയർല്ല ആ ഒന്നും ഞങ്ങക്ക് കിട്ടില്ല ഞ ഞവിടെ അങ്ങനെ ഇരുന്ന് പിന്നെ ഒരു കുറച്ച നേരം കഴിഞ്ഞപ്പോ പിന്നെ റൂമിൽ പോയിട്ട് അങ്ങനെ കിടന്ന് നല്ല ര ര ചെയട്ടോ രാജസ്ഥാന് പഞ്ചാബ് കാര്യങ്ങളൊക്കെ നല്ല രസ ചെയ ഉ പി
തായില്ല
ആ തമ്മിഴ് നാ തമിഴ്നാട് ഇതാണ് എന്താ ഭയങ്കര ചൂടാ ഇപ്പൊ നോർത്തിലാണെങ്കിലും ചൂട് തന്നെയാണ് പിന്നെ അവിടെ അത്ര വൃത്തി കാര്യങ്ങള് ഉണ്ടാവില്ല ഉം ആ അതാണ് വൃ തീ വല്ലാതെ അ ഇനിയിപ്പോ നോർത്തിൽ പോയാലും അങ്ങനെ തന്നെയാ നമ്മൾ വിചാരിക്കും നമ്മുടെ കേരളം ഒക്കെ സ്വർഗാണ് എന്നുള്ളത് കാരണം ഞങ്ങളൊക്കെ ഒരു ഡൽഹി അതേപോലെ ഉത്തരാഖണ്ഡ് ആ ഭാഗത്തൊക്കെ എത്തിയപ്പോ ഞങ്ങളൊരു റൂമിന്റെ അവിടെ മൊത്തം ഭയങ്കര അപ്പൊ ചൂടും ആണ് ഒരു വൃത്തില്ലാത്ത രീതി ഉണ്ടല്ലോ അങ്ങനെനി ആ അതന്നെ എന്നട്ട് നമ്മളെ അത് ബാ അന്നൊക്കെനി നമ്മളൊക്കെ കേരളത്തില് എന്ത് നല്ല സ്ഥലാന്നുള്ളത് ഉം
ഉ
ഔ ഫുഡ് ഫുഡിന്റെ കാര്യം പറഞ്ഞ ആ അതാണ് ഇനിപ്പ നമ്മള് പൈസ കൊടുത്താലും നമുക്ക് നല്ല ഫുഡ്‌
നല്ല ഫുഡ് കിട്ടൂല പിന്നെ ബിരിയാണി ഒക്കെ ട്രെയിൻത്തും അതേപോലെന്നെ പോലെന്നെ ആവും
ആ അതാണ് നമ്മുടെ നമ്മുടെ കേരളം വിട്ടാ പിന്നെ ഫുഡ് ഒക്കെ കണക്കാ ക്കെകാരം നമ്മുക്ക് ഇഷ്ട്ടപ്പെട്ട പിന്നെ ഓല്ക് ക്ക് നമ്മുടെ ടെസ്റ്റും ഇഷ്ട്ടപ്പെടുല നമ്മ പ്പോലത് ടെസ്റ്റും ഇഷ്ട്ടപ്പെടൂല നമ്മള് ഇത് കഴിച്ച് ശീലിച്ചേനൊണ്ട് ആഹ് അതാണ് നമ്മള് ഇത് കഴിച്ച് ശീലിച്ചാണ്ട് ആ പനീർ
അതാണ് തീരെ പറ്റാത്തെ അത് എന്തോ ഒരു എന്തോ ഒരു
അഹ് ഞാന് കർണാടകയിലെനി പഠിച്ചിനെ അവിടെ ഇതേപോലെ എന്താ പനീർ കറ് കറി ഉണ്ടാവേനി അത് പിന്നെ രസ നല്ല ടേസ്റ്റിലൊക്കെ ഉണ്ടാക്കിയ രസം ഉണ്ടാവും- നല്ലൊരു രസ നമ്മടെ- കേരളത്തിലൊക്കെ ഇണ്ടാക്കി അങ്ങനെ കഴിക്കുമ്പോ രസം ണ്ടാകും- അവിട്ത്തെ മസാലേം കാര്യങ്ങളും അ അതാണ് അവിടുത്തെ മസാല കാര്യങ്ങളൊക്കെ കൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാവും അതാണ് മ്മ് അതെ പിന്നെ പോവാണെങ്കിൽ ഉത്തരാഖണ്ഡ് അങ്ങനെയൊക്കെ പോണം ഓഹ് ഞങ്ങൾക്ക് അവിടുന്ന് നല്ലൊരു റിവർ റാഫ്റ്റിംഗ ഉണ്ടല്ലോ വെള്ളത്തിൽ നമ്മള് പോണേ ആതൊക്കെ എന്തോരു നല്ല ആഹ് എന്തോരു നല്ല എക്സ്
ഞാന് പിന്നെ നാലാം ക്ലാസ്സിന് ഏഴാം ക്ലസ്സിനൊക്കെ പോയി അങ്ങനെ വള്ളച്ചാട്ടത്തുക്കുന്ന് അല്ലാത്തത് ഒന്നും ഞാൻ പോകുല പിന്നെ ഞങ്ങള് ഫാമിലി അങ്ങന ട്രിപ്പ് ഒന്നും പോവില്ല പിന്നെ സിസ്റ്റേഴ്സ് ഒക്കെ കൂടിയാല് അങ്ങനെ പോകുന്നല്ലാണ്ട്
ആഹ് അതെ അതന്നെ ചെറിയ ചെറിയ സ്ഥലത്തേക്കൊക്കെ ആയിരിക്കുംല്ലേ നമ്മ നമ്മള് ഫ്രണ്ട് ആഹ് അതെ നമ്മൾ ഫ്രണ്ട്സിൻ്റെക്കെ കൂടെ അതായത് നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ പോയാൽ നമുക്ക് ഈ നോർത്ത് ഭാഗത്തേക്കൊക്കെ സുഖമായിരിക്കും അതായത് ആഹ് നമ്മള് ഡൽഹിയിലൊക്കെയാണ് പഠിക്കുക അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം യാത്ര അതൊക്കെ പിന്നെ നമുക്ക് സമാധാനം
അവിടുത്തെ സ്ഥലാണ് രസം വേറെ ഒന്നുമല്ല എനിക്ക് പഞ്ചാബ്ക്ക് പോണം പോവാൻ താല്പര്യാണ് ആഹ് അവിടുക്ക് ഞാൻ പോയിട്ടില്ല
പഞ്ചാബ് പോയില്ല ആഹ്
ഈ ഹിന്ദി ഇഷ്ട തമിഴ്നാട്ടിലും
അതെ അതെ അത് എന്താ ഗുജ ഇതേപോലെ ഗുജറാത്ത് പോയി പോയി ഉണ്ടായിരുന്നു ഞാൻ ഗുജറാത്തിലും നല്ല ആഹ് നല്ല രസ അവിടുത്തെ മറ്റേ ഫുഡ് അവിടുത്തെ ഒരു ഗുജറാത്തി താലി താലിന്ന് പറയ നമ്മളെ ഒരു ഫുഡ് ആണ് അതായത് റൈസ് ഉണ്ടാവും അധിക എല്ലാ കാര്യങ്ങളുള്ള അങ്ങനത്തെപ്പ നമ്മുടെ നാട്ടില് സദ്യന്നൊക്കെ പറയണ പോലത്തെ അങ്ങനത്തെ ഒരു സംഭവം അതതെലെ നല്ല രസ ചെറിയ പൈസക്ക് തന്നെ നമുക്ക് നല്ല യില് കിട്ടീ
ഓ
ആ നല്ല രസം ഉണ്ടയിനു ആ അന്നാ ശരിയന്നാ ആ